ആ എന്തുണ്ട് വിശേഷം
സുഖാട്ടിരിക്കുന്നു അവിടെ എന്തുണ്ട് വിശേഷം
വിശേഷന്നുല്ല സുഖായിട്ട് ഇ നിങ്ങളുടെ നാട്ടിലൊക്കെയാണ് വിശേഷം ഞങ്ങളുടെ ഇവിടെ് നാട്ടില് ഈ കാട്ടിൽ നിന്നൊക്കെ ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങി ഭയങ്കര ശല്യങ്ങളൊക്കെ ഈ ഒരു സമയത്തേ ഈ മഴ സമയത്തൊക്കെ ആ കഴിഞ്ഞ ദിവസം-
ആ മഴയ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ചക്കയൊക്കെ ചക്കയൊക്കെ ആ ചക്കയൊക്കെ ഒണ്ടാവുമ്പോ ഈ ചക്ക ക്കൊക്കെ കഴിക്കാൻ വേണ്ടി ചക്കയുടെ സ്മെല്ലൊക്കെ കേട്ട് വെരുന്നാണോ നമ്മുടെ ഇവിടെ നല്ല ഇങ്ങനെ എറങ്ങുന്നുണ്ട് ആനയൊക്കെ
അതെ അതെ അത് കേരളം മൊത്തവുള്ള പ്രശ്നങ്ങളാണ്
അതെ സത്യം പറഞ്ഞ അവരുടെ കാടൊക്കെ നമ്മളിങ്ങനെ വെട്ടി വെട്ടി നശി- ആഹ് ആതിരപ്പള്ളിയിൽ എന്തായിരുന്നു
അതിരപ്പള്ളിയില് കാട്ടാന ഇറങ്ങിയൊരു ഒരാളെ ആന കൊന്നില്ലേ അത് ന്യൂസിലുണ്ടായിരുന്നു
ആ ഒരു സ്ത്രീ ഒരു സ്ത്രീയെ കൊന്നതാണോ
അതിരപ്പള്ളിയിലെ സ് സ്ത്രീയല്ല അത് സ്ത്രീയെ കൊന്നത് വേരെ ഒരു സ്ഥലത്താണ് അതിര- അതിരപ്പള്ളിയിൽ ഒരു പുരുഷനേനാണ് പ്രായമായ ഒരു പ്രായം ഒരുപാട് പ്രായമില്ല ഉം ഉം അല്ലെ ഇങ്ങനെ നമ്മുടെ കേരളത്തി മൊ മൊത്തം ഇപ്പൊ ഉള്ളൊരു പ്രശ്നമാണല്ലേ ഇത് മൃഗങ്ങള് വന്യമൃഗ-
ആ വനങ്ങളൊക്കെ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞ പിന്നെ അവർക്ക്- പോവാൻ സ്ഥലല്ല അവർ അവിടെയെല്ലാം മനുഷ്യന്മാരെ കീഴടക്കുമ്പോൾ പിന്നെ അവര് റോഡില ഇറങ്ങാതെ അവര്
അതെ അതെ അവരുടെ ആവാസ കേന്ദ്രങ്ങൾ നഷ്ടമായില്ലേ നഷ്ട്ടായിക്കൊണ്ടിരിക്കുമ്പം ആ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് കെട്ടിടങ്ങളും ആണല്ലോ ഇപ്പം കൂടുതൽ നിർമ്മിക്കുന്നത് കെട്ടിടങ്ങൾ
സത്യത്തിൽ നമ്മടെ ഒരു സ്വാർത്ഥതയാണ്.
ആഹ് അതെ അതെ നമ്മടെ ഇവിടൊക്കെ ഇറങ്ങുവാണെങ്കി ഉം ഈ വീടുകളും കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കും. കൃഷിയിടങ്ങൾ ഉം
കൃഷിയിടങ്ങളൊക്കെ എങ്ങനെ ഉം മ് ആന
ആ ആനചവിട്ടി ആ അതെ അതെ അങ്ങനെ നശിപ്പിക്കും നശ നശിപ്പിച്ച് കഴിഞ്ഞാ പിന്നെ നമ്മള് ആ ആന എറങ്ങുന്നുന്നുള്ള ഒരു എഹ് എറങ്ങി ന്നു നമ്മള് കാണുമ്പോ നമ്മള് ഒടനെ ഫോറസ്റ്റിന് വിവ അറിയിക്കുല്ലേ ഫോറസ്റ്റ്ക്കാ വിവരം അറിയിക്കുമ്പോൾ അവരുപെട്ടെന്ന് സ്ഥലത്തെത്തി അതിന്റെ പരിഹാരമാർഗം മാർഗ്ഗങ്ങളൊക്കെ ചെയ്യുമല്ലോ
അതെ ഉം നമ്മൾക്കാണെങ്കിലും ഇവിടെ ഫോറസ്റ്റ് നെ വിളിക്കും പിന്നെ നമുക്കിവിടെ ഇങ്ങനെ ട്രഞ്ച് ഒക്കെ ഉണ്ട് ദെൻ കറണ്ട് കമ്പിയൊക്കെ ഇങ്ങനെ വലിക്കും നിങ്ങൾക്കങ്ങനെ
ആ ആ സോറാ സോളാർ വേലി കമ്പികൾ ഉണ്ടല്ലോ
ആ വേലി കമ്പികൾ അതേ പോലെയൊക്കെ വലിച്ച് കെട്ടുന്നുണ്ടായിരുന്നു ഇന്നാളൊരു ആന ഷോക്കൊക്കെ ഇതാക്കിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ട്രഞ്ചിൽ വീഴും
അതെല്ലെ ആഹ
ഉം ആനകളെയൊക്കെ അങ്ങനെയാണ് ഇതാക്കുന്നത് പിന്നെ അതൊക്കെ കടന്നും പിന്നെ ഇവരെന്താണ് കൃഷിയിടത്തിലേക്ക് വരും ഞങ്ങളുടെ അവിടെ ഞങ്ങൾടെ ഇന്നാള് പണ്ട് അവിടെ ഒരു വലിയൊരു ആന എന്താണ് ആന ചത്തുപോയിട്ടുണ്ടായിരുന്നു എങ്ങന ന്ന് പറഞ്ഞോണ്ട് ഈ കമ്പിലിങ്ങനെ തട്ടിയിട്ട് അന്ന് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ വന്ന് ന്യൂസ്ഒക്കെ വന്നു ഭയങ്കര ഒരു ഭയങ്കര ഒരുസംഭവമായിരുന്നു സത്യം പറഞ്ഞിട്ട് ഈ ആനയൊക്ക ഇങ്ങനെ മരിച്ചു നമ്മ നമ്മൾ എന്റെ ജീവിതത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ആന മരിച്ചു കിടക്കുന്നത്
അതെതെ അതെ ആന മരിച്ചെന്ന് പറയൂകേല കേട്ടോ ആന ചരിഞ്ഞ് കിടക്കണെന്നോ ആന ചരിഞ്ഞു ഉം
ആ അതേപോലെ തന്നെ അതിന്റെ കൊമ്പ് ആ വല്യ ആന ഇങ്ങനെ കിടക്കുമ്പോ ആ നമുക്കത് കാണുമ്പോ അല്ലെ ഞാൻ എന്റെ ഞാൻ ജീവിതത്തി ആദ്യമായിട്ട് കാണുകയാണ് നമുക്കതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എന്നിട്ട് പിന്നെ ന്യൂസുകാരും എല്ലാരും ഉണ്ടായിരുന്നു ന്യൂസുകാരും ആ പോലീസുകാരും പത്രക്കാരും മീൻസ് എല്ലാരും ഉണ്ടായിരുന്നു
ആ ഒരു മറ്റേ ഒരു ലോറിയേ കേറ്റിക്കൊണ്ട് പോയ ആ സംഭവാണോ ആനെ എന്നിട്ട് ലോറിയേകേറ്റി
ഇല്ല ഇത് രണ്ട് മൂന്ന് ഇത് രണ്ട് മൂന്ന് വർഷായി ഇപ്പല്ല ആത് രണ്ട് മൂന്ന് വർഷവായി
ആ ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നോണ്ടേ ഏ താ ഏതാനൊന്നും ന്യൂസൊക്കെ എപ്പോഴും കേൾ ക്കാറുണ്ട് എങ്കിലും നമക്ക് ആ അറിയാൻ പറ്റുന്നില്ല ഏതാണ എല്ലാ ജില്ലകളിലും ഉണ്ട് ഈ
ഉം ഉം എല്ലാ ജില്ലകൾ ഇടുക്കി വയനാട്ല്ലേ അപ്പ ഏതൊക്കെ ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവും മറ്റേരിയല് വളരെ കുറച്ചായിട്ടും ഉണ്ടാവും
അതെ പിന്നെ ഇപ്പ ടോൾ ഫ്രീ നമ്പർ ഉണ്ടല്ലോ പെട്ടെന്ന് ടോൾ ഫ്രീ നമ്പറി വിളിക്കാണ് ഫോറസ്റ്റിന് വിവരം അറിയി
ഉം പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മെയ്‌ല് ക്കെ ആയതുകൊണ്ട് അവർക്ക് ഇങ്ങനെ കാട്ടിലൊന്നും നിൽക്കാൻ പറ്റുന്നില്ലാന്ന്തോന്നുന്നു അല്ലെ വെള്ളം
അതെ കിട്ടാത്തൊണ്ട് ഉം അതെ
ട്ടത്തോ വെള്ളമൊക്കെ എന്താണ് ഭയങ്കര ഇത് ആവശ്യമാണല്ലോ
ആവശ്യം ആനകൾക്ക് വെള്ളവും ഭക്ഷണവും ആണല്ലോ ഉറപ്പ് പാക്കേണ്ടത്
ആ വെള്ളവും ഭക്ഷണവും പിന്നെയീ തണല് ഭയങ്കര ചൂടൊക്കെ ആകുമ്പോ നമുക്ക് തന്നെ എന്തൊരസ്വസ്ഥതയാണ് അപ്പ പിന്നെ ഈ വന്യമൃഗങ്ങളുടെ കാര്യം പറയേണ്ടല്ലോ അല്ലെ ഈ ചൂട്ങ്ങനെ ടെംമ്പറേച്ചർ ഇങ്ങനെ കൂടുമ്പോ
അതെ
ഇപ്പ നമ്മുടെവിടെ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ പശുക്കൾകൊക്കെ എപ്പളും നമ്മള് വെള്ളം കൊടു ടുത്തോണ്ടിരിക്കും എപ്പോഴും വെള്ളം വെള്ളം കൊടുത്തോണ്ടിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ഈ വെള്ളം കിട്ടാതെ ഇങ്ങനെ
അതെ ആ അതെ നമ്മള ഇവിടെ ഈ കാട്ടുപോത്ത് കൂടുതലായിട്ട് കാട്ടുപോത്തുകളൊക്കെ ഇറങ്ങാറുണ്ട് കാട്ടുപന്നി
ആ
അങ്ങനെഒക്കെയൊണ്ട് ആന ആനയെറങ്ങും ആ ചെലസമയത്ത് പൂ ത്തോടെയൊക്ക എറങ്ങും കേട്ടോ അന്നരം ഭയങ്കര പ്രശ്നവാണ്
ഒ കൂട്ടത്തോടെ എറങ്ങുമ്പോ പിന്നതിന്റെ മുമ്പിലൊന്നും ചെന്ന് എന്താചെയ്ഹ ആ
ആ പിന്നെ ഈ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ചാൽ തന്നെ ഇപ്പം സഹായങ്ങളൊക്കെ എന്തെങ്കിലും പരിഹാരത്തിന് നമ്മടെ സ്ഥലവും വീടൊക്കെ പോവല്ലെ ചെയ്യുന്നത് വീടിനൊക്കെ എ അല്ലെങ്കിലും ഒരു വരും അങ്ങനെ ഇതാകുമ്പോ ഒരു പരിഹാരമാർഗമായിട്ട് സഹായങ്ങള് ചെയ്യും
അങ്ങനെഒക്കെ പിന്നെ ആഇത് നഷ്ട്ടപരിഹാരം കിട്ടുവല്ലോല്ലേ
ആ നഷ്ട്ടപരിഹാരം കിട്ടും അതെ അതിന്റെകാര്യവാ ഞാൻ പറഞ്ഞെ നമ്മള് ഈ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കി അതിന്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതൊക്കെതന്നെ ആ സത്യവാങ്ഒക്കെ കൊടുക്കണം നമ്മള് വില്ലേജോഫീസി കൊണ്ടോയി ഉം ഉം ആ
അപ്പം ആ അതൊക്കെ വളരെ കൊറെ ടൈം എടുക്കുന്നെ പരിവാടിയാണോ വളരെ
ആ ആ ചെലത് സമയെടുക്കും നമ്മളതിന്റെയൊക്കെ പൊറകെ നടക്കണം
പിന്നെ ഇതെങ്ങനെയാകും വെല്യതെ പൈസ തന്നെ കിട്ടുവൊ അതോ കൊറവ് പൈസയാണോ കിട്ടുക എങ്ങനെയാ കൊറവ് പൈസയല്ലെ കിട്ടുക
ആ കൊറവ് ആ അതെ അതെ എങ്കിലും നമ്മക്ക് അത്രയൊന്നും കിട്ടാറില്ലല്ലോ ഇത്രേം കിട്ടത്തൂല്ല ഒരു കാര്യത്തി പിന്നെ എന്ത് കാര്യവാണേലും അങ്ങനെയല്ലേ
അതെ ആ അപ്പളാണ് അവിടെ നമുക്ക് അല്ലെ നഷ്ടം വരുന്നെ ഉം നമ്മള് വല്യകാര്യവായിട്ടല്ലെ നമ്മള് നമ്മടെ ഫുൾ സമയവും കളഞ്ഞ് ഇതൊക്കെ നോക്കി വളർത്തി വലുതാക്കി വരുമ്പോ എന്നും ഇങ്ങനെയൊക്കെ വന്ന് ചെയ്തു പോയി പിന്നെ അതിന് ഹ് മാന്യമായ പൈസയും കിട്ടാതിരിക്കുമ്പോ പിന്നെ നമുക്ക് വേറെ എന്ത് വഴിയിണ്ട് എല്ലേ
അതെ പിന്നെ നമ്മുക്ക് ഇവിടെ പെരും ആഹ് പെരുമ്പാമ്പിന്റെ ശല്യം ഉണ്ടാരുന്നു ഭയങ്കരമായിട്ട് ആ നമ്മ പെരുമ്പാമ്പിന്റെയോ ഒരു ദിവസം ഞാൻ എൻ കണ്ണിന് കണ്ടതാണ് നമ്മുടെ മെയിൻ എ റോഡിന്റെ നടുക്കുടെ അതായത് ഒരു വണ്ടിയൊക്കെ പോവന്ന വല്ല സിറ്റി യല്ല റോഡിൻ നടക്കൂടെ ന്നയ് ഈ മുറ്റി വല്യരു ത് ഇമ്പാമ്പ് പോകുന്നത് അത് ഒരു വീടിന്റെ സിറ്റ് ഔട്ട് വഴി കേറിപ്പോട്ട് ആ സിറ്റ് ഔട്ട് വഴി കേറി പോയിട്ട് അവർടെ ഹേ പുറ വീടിന്റെ പുറകിലായിട്ട് പറമ്പാണേ ആ പറമ്പിലോട്ട് അത് ചെന്നി ട്ട് വേറെ ഒരു സ്ഥലത്ത് ചെന്ന് ആ പറബീന്ന് അതിനെ പിടികൂടി പിടികൂടിന്ന് പറ നെ കണ്ടിട്ട് ഇതുപോലെ ഫോറസ്റ്റിൽ വിവരം അറിയിച്ച് ഫോറസ്റ്റ് റ്റ്കാർ വന്ന് അതിനെ കൊണ്ടുപോയി അത് ഭയങ്കരം വല്യ നെയ്യ് മുറ്റിയ ഒ രുപാട് പ്രായവായ ആ പാമ്പാരുന്നു
പക്ഷെ ഇതങ്ങനെ വന്നിട്ട് മനുഷ്യമാരെ വിഴു
നുഷ്യന്മാരെ വിഴുങ്ങുവോ എങ്ങനെയാ മനുഷ്യമാരെ കൊല്ലുവോ എങ്ങനെയാ
ആ മനുഷ്യ ഇത് സാധാരണ വിഴുങ്ങുവല്ലേ ചെയ്യല് വിഴുങ്ങും പിന്നെ ചിലതൊക്കെ ചുറ്റും ഉം ഇത് ആ ചുറ്റും.
ചുറ്റിയിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന പോലെ അല്ലേ
മ് പക്ഷെ അന്ന് അങ്ങനെ വന്നെന്നും പറഞ്ഞ് മനുഷ്യരെ ഒന്നും ചെയ്തൊന്നുല്ല അത് പിന്നെ അതിന് ഇത്പോ ഈ പറയ്ന്ന പോലെ കാടൊക്കെ വെട്ടി നശിപ്പിക്കുമ്പഴേ അതിന്റെ ആവാസ കേന്ദ്രം നഷ്ട ഇപ്പഴുതല്ലേ ചെയ്യുന്നേ അന്നേരം പെട്ടെന്ന് അടുത്ത കാ ട്ടില് ക്ക് അല്ലെങ്കി അടുത്ത പറമ്പിലേക്ക് ഇതു പോകാൻ ശ്രമിക്കുന്നതാ അങ്ങനെയാണ് ആ റോഡി കൂടെ ചെറിയ അട് ത്ത പറമ്പീ കേറി അവിടന്നും വേറൊരു വല്യ പറമ്പീ പോയി അത് ഇച്ചിരി വല്യ പറമ്പീ പോയി അ ഇതിനെ കണ്ടത്
ആ
ച്ച് ഫോറസ്റ്റ്കാര് വന്ന് അതിനെ പിടിച്ച് ഉം അന്നെ ഉണ്ട് അവരുടെ ആവാസ- കേന്ദ്രങ്ങൾ ഇപ്പം മനുഷ്യന്റെയാലും വീട് നശിച്ചു പോയാ അവര് അടുത്ത വീട് നോക്കുവല്ലേ അതുപോലെ
അതെ പക്ഷെ ഒരു പാമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ അതിനെ പുറകെ ഇങ്ങനെ ചെറിയ ചെറിയ പാമ്പുകളൊക്ക ഉണ്ടാവന്ന് പറയത്തില്ല ഒരു പാമ്പ് ഒറ്റക്ക് അല്ലെ അങ്ങനെയല്ലേ മറ്റേ ആ കുട്ടി മരിച്ച സ്ഥലത്തും അങ്ങനെയ അല്ലായിരുന്നു അല്ലെ കുറേ
ആ ആ അതെ അതെ
ആ പാമ്പിനിയൊക്കെ കണ്ട ഇപ്പോ ഏറ്റവും വലിയ പേടി പാമ്പ് അല്ലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്
അതേ അതേ ആ
സത്യത്തിൽ എനിക്ക് ഏറ്റവും പേടി പാമ്പാട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ നമ്മുടെ അവിടെ രണ്ടും ഭയങ്കര പേടി പറഞ്ഞ ഭയങ്കര ഒരു ദിവസം വീടിന്റെ ഉള്ള ഉണ്ടായി നമ്മുടെ വീട്ന്ന് പറഞ്ഞെ കുറെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ കുറെ ചെടി എന്ന് പറഞ്ഞല് മമ്മി ഇങ്ങനെമമ്മി അമ്മക്ക് അതിന് ഭയങ്ക ഇഷ്ടമാണ് ചെടിയൊക്കെ ഏ വീടിന്താ ആഹ വീടിന്റെ അവിടെ നമ്മളിപ്പ പുതുതായിട്ട് വീട് വന്നപ്പോം പുതുതായിട്ട് വീട് വന്നപ്പം കുറെ മാവ് കുറേ പ്ലാവ് അങ്ങനെയൊക്കെ നട്ടിട്ടുണ്ട് മമ്മി പിന്നെ ഭയങ്കരമായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നു എന്നിട്ട് പയറ് കൃഷി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീടിനോട് ചേർന്നാണുള്ളത് അപ്പൊ ഇവിടെക്കെ പാമ്പ് കേറാനായാലും എ എന്താണ് നല്ല
ആഹ നല്ല സുഖമാണ് ഈ ഒരുപാട് ചെടികളൊക്കെ തിങ്ങിനി നടവല്ലേ അവിടെ
അതെ അതെ അപ്പൊ പിന്നെ നാളാണെങ്കി ചേട്ടന്റെ കുട്ടി ഒക്കെ വന്നിട്ട് ട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടി ല് ചേട്ടന്റെ കുട്ടിയൊക്കെ വന്നപ്പം ഈ ഈ പാമ്പൊക്കെ ഇങ്ങനെ വന്ന് നടു നടുമുറ്റ നമ്മുടെ അവിടെ ഒരു പാമ്പുണ്ട് നമ്മുടെ അപ്പുറത്തെ ഒരു വലിയ കുന്നു പോലെയാണ് അവിടെ സ്ഥിരമായിട്ട് ഒരു പാമ്പ്ണ്ടാവും സ്ഥിരം പാമ്പ് നമ്മള അവിടെ വരാറുണ്ട്ട്ടോ ഹഹ അയിന് പാമ്പ് ഒന്നും ചെയ്യാത്തൊണ്ട് പാമ്പ് വരും പാമ്പ് പോവും നമ്മളും അതിനെ വലിയ ഇതാക്കാറില്ല
ആഹ അതെ അതെ
ചേരാ കടിക്കത്തില്ലനെന്നും അങ്ങനെ എന്തോണ്ടോ
ആഹ് കടിക്കത്തില്ലാന്നുണ്ട് ഉം അതിനെ നോവ് ആ അതിനെ ഉപദ്രവിച്ചു വിടാതിരുന്നാ മതി ആ
കറില്ല പക്ഷേ ചെറിയ കുട്ടി വമ്പോ നമുക്ക് പേടിയാണള്ളോ അപ്പൊ ഇതെന്താണ് തണുപ്പ് കിട്ടാൻ വേണ്ടി ആ ചെടിന്റെ ഇടയിൽ ഇങ്ങനെ കയറി കിടക്കുന്നൊക്കെണ്ടായിരുന്നു അപ്പൊ പിന്നെ അന്ന് പാമ്പിനെ ബാക്കി ആ ചെടിയൊക്കെ വെട്ടി കളഞ്ഞ് നമ്മടെ വീടിനോട് ചേർന്നിങ്ങനെ ഭിത്തിയോട് ചേർന്ന്‌നിങ്ങനെ ചെടി ഇങ്ങനെ പടർന്ന്‌ കിടക്കുന്ന ഒരു ഇതൊക്കെയായിരുന്നേ അന്നിട്ട് ആ ചെടിയൊക്കെ വെറ്റി ട്ടി കളഞ്ഞ് അന്ന് ഫുൾ എല്ലാം കളഞ്ഞായിരുന്നു പാമ്പ് പിന്നെ കെറാതിരിക്കാൻ വേണ്ടിട്ട് അന്നാണെങ്കി ആ കൊച്ചിന്റെ ആ ഒരു സി സി ആ ഒരു സംഭവം ഒക്കെ നടക്കുന്ന സമയായിരുന്നേ കൊച്ച് മരിച്ചേ ആഹ് അന്ന് പിന്നെ ചേട്ടന്റെ കുട്ടി വരുമ്പോ പിന്നെ അവൾക്കാണെങ്കിൽ അവള് ചെറിയ കുട്ടിയാ അവക്ക്ങ്ങ് പറയാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പ പിന്നെ നമ്മ എല്ലാം വെട്ടി എല്ലാം ഇതാക്കി കളഞ്ഞ്
ആ ആതെ
പാമ്പിനൊക്കെ ഏ പാമ്പൊക്കെ ആയാല് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലന്ന്ശരിയ അന്നാല്
ആഹ്